ഹലോ
അഹ് എന്തട്ട് പാടന്നിട്ട്
മ് നല്ല പാട്
അടുക്കള പണിയൊക്കെ തുടങ്ങിയ തുടങ്ങാ നൊ
അഹ് തുടങ്ങാൻ നോക്കണു അതിന് മഴയാണേ നല്ല മഴ ആ മദ്രാസ വിടാനായി ഇപ്പ മഴ പെയ്തു എങ്ങനെ വരൂ കൊട ഉം കൊട കൊടുത്തേക്കാനും- മറന്നു രാവിലെ പോയപ്പോ മോള് സ്കൂട്ടിക്ക് കൊണ്ടാക്കിയതാണ് അവള് കൊണ്ടാ ക്കി വന്ന അവള് പിന്നെ നിസ്കരി ച്ചണ് കെടന്ന പിന്നെ പദി സ്കൂളൊന്നുംല്ലല്ലോ പിന്നെ- പതിനൊന്ന് മണിയാവും പിന്നെ അവളൊന്ന് എനിക്കണോങ്കി വാതിലി വന്ന് മുട്ടി ഒറപ്പിക്കണം ഉം വെല്ലോവളെ
അപ്പൊ എങ്ങനെ എന്നും ദിവസം കൊണ്ടാക്കി കൊടുക്കല അതോ-
ആ രാവിലെ കൊണ്ട് മോള് കൊണ്ട് വിടും സ് ബോട്ടിക്ക് മദ്രസ ഇവിടെ അടുത്തന്നെയാണ് തിരിച്ച് വരുമ്പോൾ ഒറ്റൊക്കന്നെ വരല്ലേ ഈ മഴയൊക്കൊവുമ്പോള്ളണേ
ആഹ്
പിന്നെ മദ്രസ കൊണ്ട് വിട്ടാ അവള് വന്നിട്ട് പിന്നെ കിട ക്കും വല്ലിയോള് വന്നിട്ട് വല്ലിയ മോള് അവള് വന്ന് കെടന്ന് ഒറങ്ങും
പിന്നെ കൊട ഞാൻ കൊടുത്തയാക്കാൻ മറന്നു നല്ല മഴ വേരുന്ന്
അഹ് ഇവിടേം മഴ വരുന്നുണ്ട് പെയ്തിട്ടില്ല എപ്പഴാണവോ ഇങ്ങോട്ട് പെയ്യ്യാ അവള് പിന്നെ വണ്ടിയിലാണ് പോണത് പിന്നെ ആയത് കൊണ്ട് പിന്നെ കൊഴപ്പയില്ല
ഏ മദ്രസ മദ്രസ ഒക്കെ ഓ ഓട്ടോ ഏൽപ്പിച്ചിരിക്ക
ആഹ് ആഹ് ആഹ് ഇവിടന്ന് ഒരുപാട് ദൂരം ഒണ്ട് കൊറച്ച് ദൂരോണ്ട് പോവാനെ ആഹ് അപ്പൊ ഓട്ടോ ഏൽപ്പിച്ചില്ലേ അവിടന്ന് കൊണ്ട് പോയ കുട്ടികള് എല്ലാരും ഒണ്ട് അപ്പ എല്ലാരും കൂടി ഓട്ടോയില് പോകും അതാ ഇപ്പ മോനെ പറഞ്ഞയക്കാൻ പറ്റാത്തതെ മോനുക്ക് ഓട്ടോറിക്ഷ പോയാ തന്നെ അവനെ പിടിച്ചു അങ്ങോട്ട് ആക്കി കൊടുക്കൻ ഒരാള് വേണം. പിന്നെ അതും ബുദ്ധിമുട്ട് മദ്രസൻ- തൊട്ടടുത്ത് വണ്ടി നിർത്തൂല്ല കൊറച്ചപ്പുറത്തേക്കായിട്ട് അങ്ങ്- പോവാനും ബുദ്ധിമുട്ട് അതൊക്കെയാണ് പോകാനും മദ്രസേ ചേർക്കാൻ ബുദ്ധിമുട്ട്
ഉം ഞാനിപ്പ എന്താ ഞായറാഴ്ച ആയത് കൊണ്ട് കൊറച്ച് പുല്ലൊക്കെ പറിക്കാ - ക്കണം ഏ എന്നൊക്കെ കരുതിയായിരുന്നു എങ്ങനെ പറിക്കണേ മഴേ കൊണ്ട്
ആ എന്തേലും വർക്ക് ചെയ്യ്ണ്ടഏ ഇവിടെ ആകെ - പുല്ലേ ഒള്ളൂ
ആഹ് അതെ പറിച്ചിട്ടിട്ടും കാര്യല്ല അത് പിന്നെയും ഇതാവും എന്നാലും ആരേലും വന്ന്- കേറുമ്പോര് തിരിഞ്ഞു നോക്കാതെ മു- മുറ്റത്ത് ആകെ വൃത്തികെടായി കെടക്കില്ലേ അപ്പൊ ഇന്ന് കൊറച്ച് പറിക്കണം എന്ന് വിചാരിച്ചിരുന്നു
ആഹ് ആഹ്
ചെടിയൊക്കെ ഒണ്ടാ അവിടെ ചെടികള് ഒണ്ടോ
ആഹ് ചെടി ഇണ്ട് ഇവിടെ ആകെ ചെടീന്റെ ഹസ്ബൻഡ് ചെടിന്റെ ആളാണ് അവര് പിന്നെ ചെടിയൊക്കെ നല്ല- നല്ല ഇതില് കൊണ്ട് അടക്കും ഉം ആഹ് എല്ലോടുന്നും കൊണ്ട് വരും ഹസ്ബൻഡ് ഹസ്ബൻഡ് ഞമ്മക്ക് കൊണ്ട് വരും ഒരു ലോ
അതെ ഏ പൂക്കള് നല്ലൊരു ഭംഗിയാവൂലേ
ഉം അവരക്ക് പൂക്കളും മറ്റേ എലച്ചെടി അകത്ത് വരെ ചെടിയാണ് മറ്റാളും ചെടിയൊക്കെ വെച്ചിരിക്ക നല്ല സെറ്റപ്പില് അതൊക്കെ ഭയങ്കര ഇഷ്ട്ട-
ഏ ഈ മഴ ആയതുകൊണ്ടേ അപ്പൊ അത് നഷ് ഇത് എണ്ടോ എന്തെേലും ചീച്ചിലൊ ക്കെ ഒണ്ടാ
ആഹ് ചെലതൊക്കെ ഇങ്ങാട്ട് എടുക്കും നല്ല ചിത ഒള്ളതൊക്കെ അങ്ങാട്ട് കേറ്റി വെക്കും തിണ്ടുമ്പക്കെ ഞമ്മള് അങ്ങനെ കേറ്റി വെക്കും മഴ കൊള്ളാത്തോടത്തേക്ക് വെക്കും പിന്നെ ഉള്ളതൊക്കെ ഇപ്പ മഴ- അത് കൊറെയൊക്കെ ചെടികള് നശിക്കും പിന്നെ ഒന്നും വേനൽക്കാല ആവുമ്പഴ് ആ-
ഈ നല്ല മഴ അങ്ങാട്ട് പോണം ചെടി ഉഷാറാവണെങ്കിൽ
ആഹ് പിന്നെ വേനലക്ക എല്ലാം നല്ല രീതിയില് വന്നാലും ചെടികളൊക്കെ ഒന്ന്ണ്ട് ഉഷാറ പിന്നെ ഇടേയിലൊക്കെ പുല്ല് മുളച്ചിട്ടും അത് വൃത്തിയാക്കാനൊക്കെ നിക്കണം മറ്റേ അതൊക്കെ പിന്നെ പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ അവരന്നെ ചെയ്യും ഞാനെ ഇനി അതിമക്കൊന്നും ചെല്ലണ്ട ആവശ്യല്ല
ഏ അതുകൊണ്ട് നല്ല കാര്യണല്ലോ വീടും മുറ്റ മുറ്റൊക്കെ വൃത്തിയായിരിക്കുവല്ലോ ചെടിയൊക്കെ ഉണ്ടായാലേ ആഹ് ചെടിയൊക്കെ ഉണ്ടായാൽ തന്നെ വീടിന് ഒരു ഭംഗിയല്ലേ
ആഹ് അതൊക്ക അങ്ങനെ തന്നെ ഏണ് ഏ ചെടിന്റെ ആളാണേ എവിടന്ന് എന്തേലും ചെടി കണ്ടിട്ടുണ്ടങ്കില് അപ്പൊ ചെ അത് പൊട്ടിച്ച് ഇട്ടത് ആന്ന് പറയും ന്റെ വീട്ടിൽ ആയിരിന്നപ്പ അവിടെ ഇണ്ടായില്ല അവിടുന്നും എടുതിട്ട് വരും എവിടുന്ന് ആണേലും എടുക്കും. ഉമ്മാനോടും പറയും ഉമ്മ എവിടകേലും ഒക്കെ പോകുമ്പോ ങ്ങളെവിടെലും ചെടി കണ്ട്ണ്ടെങ്കിൽ എന്ന് ചോദി ചോദിച്ച് നോക്ക്ട്ടാ പിന്നെ വാങ്ങും ആഹ് പൈസ കൊടുത്തിട്ട് വാങ്ങലും ഉണ്ട്
ഏഹ്.
പിന്നെ ഫിഷിനെ വളർത്തണ്ട് മീൻന്നെ അതുണ്ട് അതുഷ്ട ഉം അക്കോറിയക്കെണ്ട് അല്ല സദാ അക്കോറിയാക്കെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് വലുതൊന്നും ഉണ്ടാക്കിട്ടില്ല പിന്നെ ഇപ്പോ അവര്തന്നെ സിമെന്റ് ഒക്കെവെച്ചിട്ട് ഉണ്ടാക്കീക്കന്
ആഹ് കൊടുക്കോ?
ഇല്ല ഉം കൊടുത്തിട്ടൊന്നുംല്ല ഇല്ല അങ്ങനതതൊന്നും തുടങ്ങില്ല അങ്ങനൊന്ന ഇത്രക്കൊന്നു ആയിട്ടില്ല ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളു ആൾക്ക് ഇഷ് ഇഷ്ടണ് നല്ല ഇഷ്ടേ ഉണ്ടായിരുന്നു കുറേ മുന്നേ ഇതുപോലെ ഒരുപാട്ണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചത്ത് തോയ് ആഹ് ചെറുതായിട്ട് പിന്നെ. ഇനിപ്പോ അയ്ൻ എയർ എയർ ഒക്കെ കൊടുക്കണല്ലോ നമ്മള് എയർ ഒന്നുംല്ലത എയർ ഇല്ലന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട ഓക്സിജൻ ഇല്ലന്നുണ്ടെങ്കിൽ അവന് ച അവിടെ ആഹ് പിന്നെപ്പോ അതൊക്കെ വാങ്ങി ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില ആഹ് അത് നിർബന്ധരുന്നു അങ്ങനെ പിന്നപ്പതൊക്കെ വാങ്ങി അങ്ങനെ കൊറെേ എണ്ണ ഇണ്ടായിരുന്നു കൊറേ പോയി..
ആഹ് നല്ല കളർ ഫുൾ ആയിട്ടുള്ള മീനുകൾ ആവുംലെ
ആഹ് മീൻ ആഹ് പ്പോ രണ്ട് മൂന്ന് ഇപ്പൊകുറച്ചേള്ളൂ പകുതി മുക്കാലും ചത്തദ് കാരണം ഒരുപാടുണ്ടായിരുന്നു ഇനിപ്പ പൊറത്തൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ അതില് വേറെ മീനൊക്കെ വളർത്തണം എന്നൊക്കെ പറയുന്നേ.
ഉം മുറ്റൊക്കെ ലെവല ആക്കി കെട്ടിയിട്ടുണ്ടാവൂലേ ചെടിയൊക്കെ വെക്കാന്
ആഹ് അങ്ങനെ ലെവലൊന്നുംല്ല നമ്മള് സാധാരണ പോലെ തന്നെ പിന്നെ ഞങ്ങള് സ്വന്തം വീട് അല്ലാ ഞങ്ങള് വാടകക്ക് താമസിക്കുന്നത് അപ്പൊ പിന്നെ നമ്മക്ക് വല്ലാണ്ട് എല്ലാതും കാട്ടാൻ പറ്റൂലല്ലോ
ആഹ് ശരിയാ. അന്നാലും ങ്ങളിപ്പോ ആഹ് വീട്ടിലും അങ്ങനെ ചെടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ല്ലേ
ഏ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്
ഏഹ് അത് നമുക്ക് ഈ ചെടികൾ കാണുമ്പോ തന്നെ മനസ്സിക്കൊരു പൂക്കളൊക്കെ കാണുമ്പ ഒരു സന്തോഷണ് ആഹ് ആഹ് ഒരു മനസ്സിന് നല്ലൊരു സന്തോഷണ് ഞാൻ ആഹ് ചെടിയൊക്കെ ഭയങ്കര ഇഷ് ഷ്ടള്ള ആളാ ആദ്യമൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം നമ്മൾ ആഹ് ഞങ്ങൾ കയറി താമസിച്ചിട്ട് നാല് വർഷമായി ആഹ് ഉടനെ നല്ല ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ പുല്ല് മുളക് മുറ്റൊന്ന് ലെവലായിട്ടില്ല മുറ്റഞ്ഞി കട്ട പതിക്കാണെങ്ങനെ ങ്ങനെ കുത്തനെ എണ് മുറ്റം അപ്പ അത് ല അതിന നല്ല പൈസ വേണം അപ്പൊ കൊറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പ നടക്കൂല പിന്നെ എനിക്ക ഇത് ഇങ്ങനെണായിട്ട് പിന്നെ സമയൊല്ല പിന്നെ ആ ചെടി അയ്ന് അങ്ങനെണൊയ്‌വാക്ക്യച്ചാല് ചടി ചട്ടി ചെട്ടി ചട്ടികളൊ ഒക്കെ ഞാ കമിഴ്ത്തി വെച്ചക്ക ഇൻക്ക്ന്നട്ട് വേറെള്ള വീടുകളിലൊക്കെത് കാണുമ്പോ സങ്കടാണ്. എനിക്കിപ്പോ അങ്ങനെണ്ടാക്കാൻ കയ്യിണില്ലല്ലോ ഇണ്ടാക്കണന്നൊക്കെണ്ട് സമയല്ല ഭയങ്കര ഇഷ്ടള്ള ആളാ ഞാൻ ചെടി ഒര് ഒരു ചെടില്ല ന്നട്ട് ഇൻക്കെന്നെണ് മൻസ്സ് ക്കൊര് ടെൻഷനൊക്കെണ് ചെടില്ലാത്തോണ്ടെയ്
ആഹ് ആഹ് ആഹ്
ഉം ക്ഷേ അത് കാണുമ്പോ ചെടിണ്ടാക്ക്യെ അത് കാദ്യക്കെ സമയണ്ടായ്ല് പ്പൊന്താണാവോ സമയം ഇല്ലോഅതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലാത്ത പോലെ
ഞമ്മള് എങ്ങനെ വിചാര്ച്ചാൽ ചെലപ്പോ സമയം ഞമ്മള് വ മ് വീട്ടിലെ ജോലിലൊക്കെ കയിഞ്ഞ്ങ്ങനെ ഇരിമ്പം അത്‌ ചെയ്യണം വിചാരിക്കും അപ് അന്നത്തെ ദിവസം തീരെ സമയണ്ടാവൂല.
ആഹ് സമയണ്ടാവൂല. ഞാന് ഇതൊക്കെ ആദ്യാക്കെ ചെയ്തിര്ന്നതാണല്ലോ ഇപ്പെന്ത ഇൻക്ക് സമയല്ലാത്തത് ക്ഷെ വിചാരിക്കും മനസ്സില് അയ്നാണ്ട് പ്പോ പൊറ പിന്നൊമത് മണ്ണ് വ്ടെത്തെ അങ്ങനെണ് ഞാൻ ചെ- ചെടി നിർത്ത്യത് എയ് വെട്ടല്ലിന്റെ മണ്ണാണ് ന്നട്ട് ങ്ങട്ട് ചെടി ചെടി വെച്ചാല് പോവ ആ മണ്ണേ ഒറച്ചിട്ട് ചെട്യൊന്നും ഒരുഷാറില്ല അങ്ങനെണൊഴ് വാക്ക്യതാ ഞാന്
പിന്നെ ഞമ്മക്ക് അത് ഒന്ന് വളർന്നത് ശരിയായിട്ടില്ലതന്നെ നമക്ക് അതി അതിനേക്കാൾ വെല്യെ പ്രാന്താണ്. ഞാ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒന്നും ശെര്യാവണില്ല്യാന്ന് പിന്നെ പിന്നീട് അമ്മക്കയ്മെക്ക് തോന്നൂല നോ ക്കൻ ചെയ്യാനും തോന്നൂല.
പിന്നെ റോസൊക്കെ എന്നുണ്ടാവൊല്ലോ റോസൊക്കതെപോലെയ് ഹസ്ബൻഡറിന് ഭയങ്കരിഷ്ട റോസയും പൂപൊ ത്യാ പർഞ്ഞമാരി ഏഹ് ചെടികള് ഭയങ്കരിഷ്ടാ പക്ഷെ കാടായി കട ക്ക്ണെ കണ്ടാ ദേഷ്യം വരും ന്നട്ട് കഴിഞ്ഞപ്രാവശ്യം ലീവിന് വന്നപ്പോ എന്തെ ത് പണിക്കാരെ വെച്ചേക്കിട്ട് മുറ്റക്കൊന്ന് ലെവലാക്കി കാട് വെട്ടിരി അയാളെ ണ്ട് റോസൊക്കെ വെട്ടിച്ചു അടി ടെ അങ്ങ നെ വെട്ടാൻ പർഞ്ഞിട്ട് മൂപ്പര് അതൊക്കെ വെട്ടി ക്ഷേ ഏത് റോസ വെ ട്ട്യാലും അടി വെട്ട്യാലും അത് പൊട്ടികിളിർത്ത്ണ്ടാവൊല്ലോ ഞാന്വതാ കെര്ത്യേത്
ആഹ് ആഹ് ആഹ്
അങ്ങനെണ്ടാവൊലോ ഞാനും വെട്ടാറൊക്കെണ്ട് അത് പൊട്ടികിളിച്ച്ണ്ടാവലാ എന്താ ണാവാ ആ പണിക്കാരം വെട്ടിട്ട് അതങ്ങട്ട് ഒണങ്ങ്യണ് പോയി അയ്നൊരു ഒരു എല പോലൊന്ന് പൊട്ടി വന്നില്ല അയ്ന്റെ ഒരു അംശം പോലും ആ മണ്ണിലില്ലപ്പ.
റോസാ ക്കം ബൈസെയ് ചീയൊക്കെ ഒണങ്ങിപ്പോയി അതേപോലെ ത് അന്താ നമ്മളെ ബ്ലോ സംവില്ലണ്ടല്ലോ അത് രണ്ട് കളറ്ണ്ടായിര്ന്ന നല്ല കളറ് നല്ല ഉഷാറില്ണ്ടായത അപ്പൊന്ന് ഒതി ക്കി കൊട്ക്കാർഞ്ഞ്ങ്ങാണ്ട് മോരടടക്കം വെട്ടി അതൊന്ന് പൊ ആ പൊട്ടിക്കിള്ക്കാതെ ഞാൻ പോയി ഞാം പർഞ്ഞു എന്ത് വെട്ടാണ് ഇങ്ങനെ
അയാള് ഇങ്ങനെ എന്ത് വെട്ടാ വെട്ടിയന്ന്
ആ തെ അത് പക്ഷെ ആര് വെട്ട്യാലുണ്ടാവും ചെലേരങ്ങനെ പറ്യോലോ ചെലേരെ കൈയ്യോണ്ട് വെട്ട്യാണ്ടാവൂല അങ്ങനെ പറിണേ ക്കാ ആഹ് അതേപോലെ നമ്മളെ ഈ പേരക്കാന്റെ കൊമ്പോ അത് ഏഹ് ക്കെ വെ പ്ലാവിന്റെ കൊമ്പൊക്കെ ചെലേര് വെട്ടി കഴിഞ്ഞാ പൊട്ടിക്കിളിക്കൂലാന്ന് പറിം അപ്പോ ന ഒന്നുംകൂടി പൊ അങ്ങനെ പറയുന്നേക്കാട്ട സത്യന്താണാവോ പക്ഷെ ഇത് പോ ഈ റോസാ പൂ വടെ റോസ് സകമ്പങ്ങനെ വെട്ടീട്ട് അത് പോയിന്ന് പറയാം ന്നട്ട് ഇപ്പ ഞാന് റോ നല്ല റെഡ് കളറ് പിന്നെ അമ്മള് ഈ മൈസൂര്ന്നൊക്കെ കൊണ്ടര്നങ്ങൻത്തെ സൈസ് നല്ല ഡാർക്ക് കളർ റോസാപ്പൂ ണ്ടായിരുന്നു റെഡ് അത് ഞാൻ വേറെ എൻ്റൊരു ഫ്രണ്ടിന്റെ കൈയ്യിന്ന് കൊണ്ടന്ന് വച്ചതേനി അത് വെരെ വെട്ടിട്ട് അത് പോയതൻക്ക് സങ്കടം പിന്നെ മ റ്റേ സാദാ റോസ അത് അമ്മളെ വടെ എല്ലാരെട്ത്തുണ്ടാവും.
ആഹ്
ആഹ് ഇത് പോയെല് എനിക്ക് ഭയങ്കര സങ്കടം.
അതാണ് ഞമ്മക്കു സങ്കടം തന്നെ ഞമ്മള് അത്രയും കഷ്ടപ്പെട്ട് നോക്കി ഇണ്ടാക്കിട്ട്. അത് ഇപ്പാ പോവുമ്പോ വലിയ‌ വേഷമാണ്.
അത് പിന്നെ ഞാൻ ഇപ്പ ഈ മഴയത്ത് കൊണ്ടുവന്ന് ഒരു കഷ്ണം വെച്ച് റോസെക്ക്‌ റോസാ ഉണ്ടാവട്ടെ വെച്ചിട്ട് അത് കിളിർത്ത് വരും ഇപ്പം മഴയല്ലേ ഓ സ സാധാരണ നമ്മുടെ നാട്ടിലെ റോ റെഡ്ഇണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
പിന്നെ ഞാൻ വാങ്ങിയിരുന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിന്ന അവള് പിന്നെ കൊറച്ചപ്പറത്താ വീട് അവളിപ്പോ ഞാൻ എന്നിട്ട് അവളാ ഇത് എന്താണ് കിഡ്നിടെ ഓപ്പറേഷക്കെകഴിഞ്ഞിരിക്ക്യണ് ഹസ്ബൻഡ് അവളിപ്പൊ ഒരു മാസ ആയിട്ടുള്ള അവന് കൊടുത്തത് അവളാണ് കെട്ടിയോളാണ്. അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അന്റെ കുറച്ചായിട്ട് അവര് അതിന്റെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടെ ആ അവിടെഈയൊരു റോസ് മാത്രേ ഉള്ളൂ വേറെ ചെടിയൊന്നും അവിടെ ഇല്ല. അവ അവര് ഇതേപോലെ ടൂർ പോയപ്പോഎവിടുന കൊണ്ടന്ന തായിരുനു റോസ പക്ഷെ ഇപ്പൊ അവക്ക് സുഖല്ലാ അതായിങ്ങനെ ഡയാലിസിയ്യാനൊക്കെ പോകരുന്നല്ലോ അ അഞ്ചാറ് മാസമായിട്ട് പിന്നെ ഇപ്പളാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്.
ആഹ് ആഹ് ആഹ്
അപ്പൊ അത് പോയി ഞാൻ ഈ അടുത്ത് പോയപ്പോ അതിലങ്ങനെ പോയപ്പോ നോക്കിയപ്പം ആ റോസ് അവടെയും പോയിട്ടുണ്ട്. അവര് ആഹ് അവര് വീട് ടൈല് പണി നടക്കണ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നണ് ആ പണിയെടുക്കണ സമയ ത്ത് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പിന്നെ അവക്ക് രണ്ടാക്കും വയ്യല്ലോ
ആഹ്
അങ്ങനെ പോയത് ഞാനിത് പോയപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ ഇണ്ടല്ലോ ആഹ് ഒരു കഷ്ണം കൂടി ചോയി ആഹ് ചോയിച്ച് നോക്കാം നല്ല മഴെന്നാല്.
ആഹ് ആയിക്കോട്ടെന്നാ പിന്നെ വിളിക്ക ആഹ് ശരി
അഹ്